ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെ വിശേഷം ചോദിക്ക ഉം.
നല്ലത് സുഖം ആഹ്
ഉം. ചോറൊക്കെ ഉം.
ആഹ് കഴിച്ചു കഴിച്ചു ആഹ് ഉറങ്ങി അവിടെ.
ഉം.
രണ്ടാള് ഉറങ്ങിയോ.
ആഹ് രണ്ടാള് ഉറങ്ങിയോ ഒരാള് ഉറങ്ങിനി മറ്റെയാള് ഇവിടന്നാണ്ട് പോയിനി.
ആഹ്
ഉം ഉം പിന്നെ
ആഹ് ഇപ്പോ പോയിട്ടുള്ളു ഉം.
ഇപ്പോ പോയിട്ടുള്ളൂ
പിന്നെ ആഹ്. ഉം പിന്നെ.
ഉം.
എന്താ എന്താപ്പ ഞാൻ പറയാൻ കരുതിയത് അന്റെ അടുത്ത്
ഉം
ആഹ് ഗ്യാസും കൂറ്റി ഉണ്ടാവോ തരാന്.
ഗ്യാസും കുറ്റി ഞങ്ങളിപ്പോ ഉപയോഗി ക്കുന്നതേ ഉള്ളൂ നിറഞ്ഞിരിക്കുന്നത് മറ്റേ കാലിയാണ്.
ആഹ്, കാലിക്കുറ്റി യതീ കാലിക്കുറ്റിയെന്നെ, ച്ച്, വാണ്ടത്. ഞാൻ ബട്‌ത്തെ. കു റ്റി വേറെ. ആള്, കൊണ്ടോയ്ക്ണേ?
ഉം...
ആസ് കയ്യാനയ്ക്ണോ?
ഇല്ല, ങ്ങള്, പ്പ, പുതിയട്‌ത്താണോ?
ഏഹ്, ഞ്പൊ ഗ്യാസ്. ആഹ്, നട്‌, നട്‌ക്കാനന്നെ ബടിം ഞങ്ങക്, അടുപ്പും, വല്ലാതെ- ഉപയോഗിക്കാത്തോണ്ടെ? മ്മെ, ഗ്യാസ് നിർബന്ധാണ്. ങ്ങളെ, ങ്ങനാ അട്‌പ്പൊക്കെ, ഉപയോഗിക്കോ?
ചോറെക്കും.
ഉം, ഞങ്ങളും തന്നെ ചോറ് മാത്രം വക്കലൊള്ളൂ. പിന്നെല്ല തൊക്ക ഗ്യാസ്മ ലാ... ന്നെ, ഞങ്ങക്ക്ന്ന് പർഞ്ഞാലെ. മൂന്ന് നേരണ്ടാക്കണേ.
ഉം.
നാലു, നേരണ്ടാക്കണം. മൂന്നു നേരോല്ല. നാലു, നേരണ്ടാക്കണം. പൈൻ. ണ്ടാക്കാനല്ലാതുപ്പ ഈ, ഗ്യാസ്മ്മത്തന്ന ല്ലേ, ണ്ടാക്ക്ണത്.
ഉം.
എളുപ്പംങ്ങട്ട് കൈയ്യാണ് ഗ്യാസ്. ണ്ട്, കര്. ച്ചതായിട്ടും, പൊര്ച്ചതായിട്ടും, അങ്ങനെ ണ്ടാക്കും ചെയ്യും. ആഹ്, അത്, കയ്യാനയ്ക്ക്ണ്. ഇഞ് നാളെ രാവിലെറ്റെ, സ്കൂക്കോ വുമ്പൊത്തിനൊക്കെ. ആഹ്, ത്, കഴിഞ്ക്ക്ണെ. കുട്ട്യാളും സ്കൂൾ. മ്പോത്തിന്, അഹ്, കഴിഞ്ഞ ഭയങ്കര കെ തിയേടല്ലേ?
ഉം, ഉം,
ഉം, നമ്മളങ്ങട്ട്, എടങ്ങേറാവു ന്നെല്ലാതെ? ഉം. രണ്ട്, മൂന്നാൾ ക്കെറ്റ ഞാൻ വിൾച്ചോക്കി. അപ്പൊ, ഓലര് ത്തൊന്നുല്ല. ഓൽതൊക്ക കഴിഞ്ക്ക്ണ്, ന്നറ്ഞ്ഞു.
ഞാഹ്,
അപ്പ, ഞ്പ്പോ, അന്നോടും കൂടി ഒന്ന് ചോയ്ച്ചോക്കെട്ടെ. യാര്ച്ച്, വ്ൾച്ചതാ!
ആഹ്, ഒന്നുണ്ട്. വടെ?
ആഹ്, രണ്ടീസായിട്ടുള്ളൂ, കാര്യായിറ്റ്, ഓ, ബുക്കയ്യാന്. പറയാനിക്കയ്നു.
ഉം, എ, അല്ല, ങ്ങള്, ബുക്കെയ്ത് വെച്ച്ക്ണോ?
വെച്ചിട്ടില്ല. നാളെ, കയ്ട്ട് ബൂക്കെയ്യാര്ച്ച് ങ്ങ, നിക്കേനി.
ഓടെ, ങ്ങനെപ്പ, ഗ്യാസൊക്കെ ൾ, പ്പം- കിട്ട്ണ്ടോ? ഗ്യാസൊക്കെ, ൾ, പ്പം കിട്ടോ? ഉം. ആഹ്, വടെ ഒരു, മാസം മുമ്പേ, ഗ്യാസും വണ്ടി തിലെ വര് ന്നെല്ലെനി. അയ്ലെങ്ങനയ്നി.
ക്ഷാമം കൊണ്ടോ?
ആഹ്, ഭയങ്കര ഷാമല്ലേനോ, ആഹ്, മറ്റേ- യുദ്ധൊക്കെ ണ്ടായിക്കാണ്ടേ? അന്നങ്ങനെ, ക്ഷാമത്തില് പെട്ട്കാണ്ട്.
അവ്ടെ, മൊ, മൊത്തത്തില്. അങ്ങനെ ആകെ, ഷാമല്ലേന. അന്ന്.
ആഹ്, അതന്നെ, ഷെ, ന്നാലും. ചെലോട്‌ത്ത് ക്കൂടൊക്കെ, വര്ന്, ണ്ട്, അറ്ഞ്ഞീനി.
ഏ, ഹ്.
ഉം, ഒന്നാമത് വറകൂല്ല. മ്മള്, വർക് വാങ്ങ്ണെ ങ്കട്ടിലും നല്ലെ. ഗ്യാസ്, വാങ്ങ്ണല്ലെ. നൽ, കര്തി- കാണ്ടെ? വറക് വാങ്ങൂലെ, വറക്ന് വേണം. രണ്ടാരോ, രണ്ടാര്ത്തഞ്ഞൂറോ, ഒരു ഗുഡ്‌സിന്.
ഉം, അത്രേം, പൈസൊട്‌ത്ത് വാങ്ങും വേണം. കത്തിച്ചാനും, കെതിയേട്‌, ലെ?
ആഹ്, ഇച്ചെന്നെ, ശെരിക്ക് കത്തിച്ചാനും അറീല.
ഉം
അൻക്കറിയോ കത്തിച്ചാന്
ഞാന് ചെൽപ്പോ റെഡിയാവും ചെൽപ്പം ചെൽപ്പോം കൊറേ നേരം അയ്മ്മേ ഇരിക്കണ്ടെരും
ഉം അതാണേ ശെരിയാവെന്നെല്ല കൊറെ ഓല ക്കൊടി കൊറേ ങ്ങനെ പോകുന്നല്ലാതെ
ആ
ഉം ചെൽപ്പം കാണാ ആ ചെൽപ്പം കാണാ എൾപ്പങ്ങട്ട് കത്തിപ്പിടിച്ച്ണ് അത് എത്തപ്പം സംഭവവാവോ
ഉം
വായു ഇല്ലാഞ്ഞിട്ട എത്താണാവോ കത്താൻ വായുവാണല്ലോ ക്കെപാടെ കുത്തി നർച്ചിട്ടാണോ എത്താണാവോ അയിന്റൊരു ഇത് ഇച്ച് കിട്ടണില്ല
ഉം
ഉം ഉം
അല്ലെലും എന്താ പറയാ അട്പ്പ് ഗത്യേടെന്നല്ലേ
ഉം
അത് ഞമ്മക്ക് പെട്ടെന്നൊരു ആവശ്യത്തിനൊക്കേ അത് കത്തിച്ച് ഈ തിയ്യായി ചൂടാകുമ്പോത്ത്ന് എത്രങ്ങാനും നേരം
ഉം അപ്പൊ ഞാൻ ഈ പണ്ടത്തത്ങ്ങനെ ആലോയ്ച്ച്ടും പണ്ടൊക്കെ ആ പണ്ടത്തത്ങ്ങനെ ആലോയ്ച്ചോക്കുമ്പളേ പണ്ടൊക്കെ ആരേം വന്ന എന്തൊരു കെതിയേടെയ്ക്കാരല്ലെ അട്പ്പത്ത് അടുപ്പ് കൂട്ടി തീ പിടിപ്പിച്ച് എപ്പളാപ്പം ചായൊക്കായി കിട്ട ലേ
എല്ലാം അട്പ്പത്തെന്നെ ഉണ്ടാക്കിനെ ലെ
ആ അതല്ലേ ആ പെട്ടെന്ന് ആൾക്കാരൊക്കെ വരുമ്പളേ ഞമ്മളൊക്കെന്ന് പറഞ്ഞ എളപ്പണ്ട് ആ അതെന്നെ ഞാപ്പത്ങ്ങനെ ആലോയ്ച്ചോക്കും ക്കും അങ്ങൻത്തൊരു ഓർമ്മല്ലാഞ്ഞിട്ടേ അന്നൊക്കെ എത്താ കാട്ടീനതാവോ ആൾക്കാര് ഇപ്പൊ ഞമ്മള് പ്പ വന്നാലും ത് പാതിരാത്രി വന്നാലും നമ്മക്കങ്ങട്ട് ഗ്യസ് തൊർന്ന്ട്ടാ മതി അന്നൊക്കെപ്പെത്താ കാട്ടീനതാവോ ഇന്ന് ചെലോല് ഔഷധങ്ങക്ക് പോലും കത്തിച്ചണ്ടല്ലേ തൂമ്മിച്ചണെങ്കി ത്തിനും കത്തിച്ചണ്ടേ ചോറ് പിന്നെ കൊഴപ്പല്ല ചോറ് പിന്നെ കൊഴപ്പല്ല
ഉം
ഉം പിന്നെന്തൊക്കെ എന്താപ്പൊ എന്താ പണ്ടൊക്കെ അങ്ങൻത്തെന്നല്ലേന്നോ ഞമ്മളെ പെരേലും മ്മക്കെ അങ്ങൻത്തെന്നല്ലേന്നോ
ഞമ്മക്ക് ആയ മുതലേ ഗ്യാസ് ല്ലേ
ഗ്യാസ് ഇല്ലേ എന്തോ ഇച്ചോർമ്മല്ല
ഇൻക്കയ്ന് മറ്റോട്ത്ത്ന്നൊന്നും ഓർമ്മല്ല വ്ടംവരെന്നും
ഉം ൻക്കും ആദ്യത്തത്രേം ഓർമ്മല്ല
ഞമ്മള് എന്താ ഞമ്മള് ഉടമ്പേന്ന് പോരുമ്പോ അവടെ ഗ്യാസ്ണ്ട് തോന്ന്ണ് ക്കറീല ഓർമല്ലതൊന്നും
ഇച്ചാണെ അയ്നെ പറ്റി അറീല
ഉം
ഉം
ഉച്ഛമായി വാങ്ങന് തോന്നല് ഗ്യാസ്
ഉം എന്തായാലും അന്നത്തെ ആൾക്കാരൊക്കെ
ഉം
അങ്ങനെയൊക്കെ വളർന്ന ആൾക്കാരല്ലേ എല്ലതും അങ്ങെ തന്നെ അന്നൊക്കെ എന്താ മറ്റേ വെള്ളം കോരിയാ അപ്പൊ അതൊക്കെ നോക്കുമ്പോ എന്തൂ സുഖാണ് ഉം എല്ലാരും അങ്ങനെത്തന്നെ ഒരാള് ഒറ്റക്കല്ല
ആഹ് ഓരോ ആവശ്യങ്ങൾക്കും ല്ലേ നമുക്ക് ഒരീസം വെള്ളംല്ലഞ നഴച്ചക്കെ
ഉം അതന്നെ അന്ന് നമ്മള് കുളിച്ചൂല്ല തിരുമ്പൂല്ല
ഉം
അങ്ങനല്ലേ ന്നാളും സമയല്ലേല്ലേ
ആഹ് അവാ അന്ന് അങ്ങ അങ്ങനൊക്കെയും ചെയ്തിട്ടും ടൈമ് ഉണ്ടായിരുന്നു അന്ന്
സമയം ണ്ടായിരുന്നു ഇപ്പൊ ഞമ്മക്ക് എല്ലാതും മെഷീനായിട്ടും എന്ത് കാര്യത്തിനും തിരുമ്പാനാണെങ്ക ഈ മെഷീൻ എന്താ ആട്ടാനാണെങ്കി മെഷീൻ എല്ലാത്തിനും മെഷീൻ ആയിട്ട് കൂടി മ്മക്ക് സമയല്ല
ആഹ്
ഉം ഉം അപ്പൊ അങ്ങനെയൊക്കെണ് ഇപ്പൊ ഞാൻ രണ്ട മൂന്നരം ആൾക്കാരോട് ഇങ്ങനെുണ്ടോ ചോദിച്ചാ ചാ ചിലോക്ക് തരാൻ മടീട്ട ഓലില്ലാന്ന പറയുന്നത്
ഉം ഉം
ചിലവൾക്കുണ്ടല്ലോ ഓൽക്ക് കിട്ടൂല വിചാരിച്ചിട്ട് തരാൻ മടി
ആഹ്
ഉം അതറ്റെ ആണ ആവോ
ഉം
ഇങ്ങത്തെ ഗ്യാസിന്റെ ക്ഷാമ ഒക്കെ വന്നിന്റെ ശേഷി പണ്ടൊക്കെന്ന് പറഞ അട് കുരു മടില്ലേ ചെപ്പളം അങ്ങനെയല്ല അപ്പല്ലാർക്കും മടിയാണ് ഗ്യാസൊക്കെ തെരാന്ന്
പിന്നെ അതെല്ല പെട്ടെന്ന് യുദ്ധം കൂടിയാലും പിന്നെ കിട്ടൂല്ലേ
ഉം അതന്നെ അതൊണ്ടൊക്കെയിട്ടക്കാര്യം ഉം അങ്ങന്നെ തീർന്നിട്ടില്ല ഉം പിന്നെ എന്തൊക്കെണ്ട് അതങ്ങനെ അടി കൂടെ നടന്നോണ്ട് ഇരിക്കണ്ടല്ലേ ശേ മ്മളൊന്നും അറിയണില്ലന്നള്ളു
നല്ലോണ്ണം രൂക്ഷ ആകുമ്പോളാണ് നല്ലോണം വാർത്തള്ളത്റിയാം
ഉം എന്തേലും ആഹ് അതല്ലെങ്കിൽ എന്തൊരു കാന്ത ആ സമയത്ത് ഭയങ്കര ഇതാക്കി പറയുന്നല്ലാതെ പിന്നെ അയ്നെപ്പറ്റി അവര അന്വേഷിക്കൂല്ല വാർത്തിം ണ്ടാവൂല ഒന്നും ഉണ്ടാവൂല
ഉം എടക്കണം പൊന്തി വരും അതേപോലെ പോവേം ചെയ്യും
ഉം അതേപോലെ പോവും അപ്പ അയിന്റെ അടില് വേറെ എന്തേലും ണ്ടാക്കും
ഉം
അപ്പ അതങ്ങനെ മറന്നു പോകുല്ലാരും
ഉം
പിന്നെ എന്തൊക്കെ
ഏറെ എന്താ പ്രത്യേകിച്ചന്നില്ല കിടക്കാനായോ
കാടക്കാനുംക്ക ആയിക്കൊണ്ടിരിക്കാണ്
ഉം
ഉം ഇങ്ങളൊക്കെ കടക്കൽല്ലേ ഈ നേര്ത്തൊക്കെ
പത്തരാവും.
രാവിലെപ്പളാണീച്ചാ?
ഞാന് അഞ്ചേ മുക്കാല് അഞ്ചേ അയ്മ്പത് അയ്മ്പത്തഞ്ച് ആറ്.
ഏ അപ്പളൊക്കെണീച്ചല് ഞാനും അങ്ങൻത്തെന്നെ ചെൽപ്പോ ആറെ ണ്യാവും.
ഉം അഞ്ചേ മുക്കാൽന് അലാറം വെക്കും ചെൽപ്പം അയ്പേനിച്ചും.
ഇന്നൊക്കെ കേര് തും
മ് ആ ഏര്ത്തീച്ചാനോന്നൂല പ്രത്യേകിച്ച് ഇപ്പോ തണുപ്പും കൂടായിട്ടെ.
ഉം. വേറെന്നുംല്ലല്ലോ?
ഇല്ല.
ഇന്നായ്ക്കോട്ടെന്നാ.
ആഹ്.